ഹലോ
ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ സുഖായിട്ട് പോണു
മഴയൊക്കെ ഇണ്ടോ
ഇന്നിപ്പോ മഴല്ല ഇന്ന് നല്ല വെയിലാ
അതെയോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊന്ന് തോർന്ന് കിട്ടിട്ടുണ്ട്
ഓ ഇന്ന് ഇവിടെ നല്ല വെയിലാ രണ്ടുമൂന്നു ദിവസം നല്ല മഴയാണ് ഇപ്പം ന്ന് വെയിലാണ്
ആഹ് ചായ കുടിച്ചോ
ചായ കുടിച്ചീല്ല മോനിപ്പോ സ്കൂള് വിട്ട് വന്നതേ ഒള്ളൂ ഓന് കുളിക്കാണ് കുളി കഴിഞ്ഞിട്ട്
ചായയുടെ കൂടെ എന്താണ് സ്നാക്സ് വല്ലോം
സ്നെ ഇന്ന് രാവിലക്കത്തെ പൂരി ബാക്കിണ്ട് അപ്പൊ പൂരി മതീന്ന് പറഞ്ഞ് എന്തേലും സ്നാക്സ് എന്തെങ്കി കൊടുക്കും ഇന്നിപ്പോ പൂരിയായപ്പോ അത് മതിന്ന് പറഞ്ഞു
ആ എന്നിട്ട് ട്യൂഷന് പോവോ
ഇല്ല ഇല്ല ട്യൂഷൻ ഇല്ല
ആഹ് അന്നാ ഇനി രാത്രിയിലത്തേക്കിന്
രാത്രി ചോറന്നെ രാവിലെ ചോറ് വച്ചെ ഉണ്ട് ചോറ് വെള്ളരിക്കറി കാബേജ് ഉപ്പേരി ഒക്കെണ്ട് മീന് ഇപ്പ തിലേ വര് നില്ല എന്താ അറീല്ല
വെള്ളരിക്ക് എങ്ങനെ തേങ്ങ അരച്ചിട്ട് കറി വെ ക്കൊ
ആഹ് തേങ്ങര ച്ച് വെച്ചാ
അതെങ്ങനെ വെള്ളരിക്ക അരിഞ്ഞ് അത് വെള്ള ഇല്ല വെള്ളരിക്കായും നമ്മുടെ മുളകും കൂടെ അരിഞ്ഞ് ചട്ടിയിലിട്ട് വേവിച്ചതിന് ശേഷം തേങ്ങായും ജീരകവും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ച് നല്ലായിട്ട് അങ്ങനെ ചേർത്ത് അതാണോ വെള്ളരിക്ക കറിന്ന് ഉദ്ദേശിച്ചേ അപ്പ അതിനകത്ത് മോരൊന്നും ചേർക്കില്ലല്ലോ തൈരൊന്നും ചേർ
അങ്ങനെ വെക്കണവരുണ്ട് ഞാൻ ഇന്ന് അങ്ങനെ വെച്ചിട്ടില്ല അങ്ങനെ വെ ക്കലുണ്ട് മോന് വല്യ ഇഷ്ടല്ല അങ്ങനെ മോരൊഴിച്ചു വെക്ക്ണ
ഓഹോ
അപ്പോ പിന്നങ്ങനെ ച്ച് ഓ എനിക്ക്ടെ ടേസ്റ്റ് ആണ് എല്ലാർക്കും പറ്റുവല്ലോ എനിക്കിഷ്ടാണ് വെള്ളരി വാങ്ങിയാ അങ്ങനെ വെ ക്കും
ആഹ് അഹ് ഞാന് വെച്ചിട്ടില്ല അങ്ങനെ എന്റെ അമ്മ വെക്കാറുണ്ട് പക്ഷെ ഞാൻ വെച്ചിട്ടില്ല അങ്ങനെ ഹസ്ബന്റിനൊന്നും ഇഷ്ടപ്പെട ത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വെക്കാറില്ല
ആഹ് ആഹ് അവിടെ എന്താ ന്ന് ഫുഡ്
തേങ്ങ തേങ്ങ വറ ത്തരച്ചിട്ട് കറി ഇങ്ങനെ വെക്കൂലേ ഇവിടെ നമ്മ ഇച്ചിരി എനിക്ക് പയർ കൃഷിയുണ്ട് ഇച്ചിരി ആ പയറേല് കുറ റച്ച് പയറുണ്ടായിട്ടുണ്ടായിരുന്നു അതീന്ന് ഞാൻ ഉപ്പേരി വച്ചു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു തൈരുവുണ്ട് പപ്പടവുണ്ട് അതൊക്കെ തന്നെ ഹസ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പൂജക്ക് പോവുന്ന ആയത് കൊണ്ടേ നമ്മള് അങ്ങനെ ഇതൊന്നും വെജിറ്റബിളാണ് ഫുള്ള് നോൺവെജ് കേറ്റാറില്ല ആ പയറുണ്ട് ആ വഴുതനങ്ങാ ഉണ്ട് പിന്നെ പടവലം ഉണ്ട് വെള്ളരി ആ ഉണ്ട് കുമ്പളങ്ങ ഉണ്ടാവുണുണ്ട് ആ പിന്നെ അവ
എല്ലാം മുറ്റ തന്നെ
പടലത്തേൽ തന്നെ പടവലത്തേല് ഒരിത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ അത് കൊള്ളൂല വെള്ളം കേറിയിട്ട് ചീഞ്ഞു പോയി രണ്ടു മൂന്നെണ്ണം ഉണ്ടാരുന്നു എല്ലാം ചീഞ്ഞ് ചീഞ്ഞ് പോയി വെള്ളംത്തിന്റെ ഈ ഒരു പ്രശ്നം കൊണ്ട് മഴ പെയ്യുന്ന കൊണ്ടേ വെള്ളം ഇറങ്ങി ഫുള്ള് കുത്തും അല്ലാണ്ടും കുഴി പിന്നെ കൊറച്ച് ചെടികളൊ ക്കെയുണ്ട് അതൊക്കെ ഇങ്ങനെ പരിപാലിച്ച് ഈ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു
വെള്ളം കയറുന്ന സ്ഥലാണോ
ഏയ് വെള്ളം കേറത്തില്ല ഈ മഴ പെയ്യുന്ന കൊണ്ട് ഇവിടെ ഈ ഊ കൃഷികള് ചെ ആവണില്ല
ആഹ് ചെടിയായാലും കൃഷി യാലും വെള്ളം ഏറിയാലത്
ചീഞ്ഞു പോകുന്നുണ്ട് എല്ലാം ആകെ മൊത്തത്തില് പയം ല്ലാം ഇതായിപ്പോയി ഇനി ഇത് പുറത്ത് കളയേ രഷയൊള്ളൂ ഞാന് ഇത് നട്ടിട്ട് ഒരു മാസം എങ്ങാണ്ടായിട്ടുള്ളു മൂന്ന് പ്രാവശ്യം പറിച്ചതേ ഉള്ളൂ അപ്പഴ് ഏന് മഴയായി പിന്നത് ഫുള്ള് ഒരുമാതിരി ഇതായിട്ട് നിൽക്കുന്നു
ആഹ് ശരി
മൊളകൊക്കെയാണേ വല്യ ഉണ്ട മൊളകാ ഈ മീനകത്തൊക്കെ ഇടുന്ന വല്യ ഉണ്ട മൊളകൊക്കെ ഉണ്ടല്ലോ അതാണ് സംഭവം ഉം അതൊന്നും ഇങ്ങട്ട് മേളോട്ട് വരുന്നില്ല അങ്ങനെ തന്നെ നിക്കുന്നതാ വളവിട്ടിട്ടും മേളോട്ട് വരുന്നില്ല
വെള്ളം ഏറിയാലും പ്രശ്ന
ആഹ് വാഴയും എല്ലാം ഒരുമാതിരി ഇതായിട്ട് നിക് എന്നാ ഒണക്ക് സമയത്താണെങ്കില് ഒണക്ക് സമയത്ത് ഉം പക്ഷെ കിളിക്കാൻ എന്തോരു ബുദ്ധിമുട്ട് എന്താന്നറിയോ വേനൽക്കാലം
ആഹ്
മഴ സമയത്താണ് കിളിക്കുന്നത് പക്ഷെ എങ്കിലും ഒന്നും ഉണ്ടാവില്ല ഫലങ്ങളൊന്നും നമുക്ക് തരത്തില്ല
അതെ അതെ
ഉണ്ടോ
ഇല്ലല്ല ഇവിടെ കൃഷിയൊന്നുമല്ല ഇവിടെ സ്ഥലപരിമിതി സ്ഥലല്ല
ആഹ് ആഹാ ആഹ്
തെങ്ങ് വാഴ അതൊക്കെ അതൊക്കെ ഉണ്ട് അല്ല പച്ചക്കറി ഐറ്റംസ് ആയിട്ട് പയറ് വേണ്ട അങ്ങനെയൊന്നുമില്ല
ആഹ് ആഹ് ആഹ ആ ഞാന് വെറുതെ ഇരിക്കുന്ന കൊണ്ട് ഉണ്ടാക്കിയത അത് പിന്നെ ഹസ്ബൻഡ് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എനിക്ക് അഹ് പയറൊക്കെ ആണെങ്കിൽ കെട്ടി നല്ല വൃത്തിക്കു ചെയ്തൊക്കെ തരും നമ്മളെ കിളിപ്പി ജോലി മാത്രേള്ളൂ ബാക്കി ഫുള്ള് ആള് ചെയ്യൂ
ആഹ് ശെരി ചെടി എനിക്കിഷ്ടാ ചെടി വെച്ചന അത് ഇപ്പോ മഴയായിട്ടൊരു ഉഷാറില്ല നോക്കപ്പ വീടിന്റെ സൈടിക്ക് എടുത്ത് വെച്ച്
ആഹ് ഞാനും സൈഡിലെല്ലാം പിറക്കി വെച്ചു ഇരികുന്നെ എന്നിട്ടും വെള്ളം കയറുന്നുണ്ട്
ആ അതാണ് ഒരു ഉഷാറു പോലെ
വെള്ളവെ അങ്ങോട്ട് താഴോട്ട് ഒലിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്
ആ ചട്ടിലാണ് ഞാൻ വെച്ചത് അപ്പൊ വെള്ളം എറി എന്താന്ന് അറിയില്ല പൂവൊന്നും രസല്ല കാണാ
ആ ഇപ്പൊ ശരിക്കും പറഞ്ഞാ ഈ മഴ സമയം ആയത് കൊണ്ടാണ് ഒന്നും ഉണ്ടാവാത്തത് തുണിയും ഉണങ്ങത്തില്ല പുറത്തോട്ട് ഇറങ്ങിയാലോ കൊതുകാണ് ഉള്ളില് തന്നെ ഇരുന്നു മടുത്ത് സത്യം പറഞ്ഞ
ഒരുപാട് ഡ്രസ്സ് അലക്കിയേണ്ടായിനി ഉണങ്ങ അന്നപ്പോ വെയിലരച്ചപ്പോ എല്ലാം ഉണങ്ങി ഇപ്പ രാവിലെ തന്നെ നല്ല വെയിൽ നല്ല ചൂ ചൂട് എന്തോ ചൂടുള്ള വെയില്
ആ
ഒക്കെ ഒണങ്ങീ കിട്ടീന്ന്
ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറിയ വെയില് കണ്ടപ്പം ഞാൻ പറഞ്ഞു ദൈവമേ മഴ പെയ്യരുതെ എവിടെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അടുത്ത തുണി നനച്ചിട്ടപ്പോഴത്തേനെ ഭയങ്കര മഴയായി പിന്നെ തോർന്നിട്ടേ ഇല്ല
ഓ ഓ ഓ അത് ശെരി ഇവിടെന്ന ഒന്ന് പെയ്തിട്ടേ അല്ല ഓ
ചില നാട്ടില് ഭയങ്കര മഴയും കാറ്റുഇടിയും ഒക്കെ എറണാകുളം തൃശ്ശൂർ ആ സൈഡിലൊക്കെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കം ആ
ആ അതെ അതെ മഴ പെയ്താലും പ്രശ്നമാണ് വെയിലായാലും പ്രശ്നമാണ് വെയിലായി ചൂട് എന്തൊരു ചൂടേനി
ചൂട് ഈ പ്രാവശ്യത്തെ ചൂട് എടി ഞങ്ങളുടെ അമ്മയാണെങ്കിൽ എങ്ങാണ്ടൊന്ന് പോയതാ ബസ്സിലോട്ട് കേയറാൻ വേണ്ടിട്ട് ഓടി എങ്ങോട്ട് കേയറിയത് മാത്രേ വീട്ടിൽ വന്ന കൊണ്ട് ബ്ലൗസ് ഇട്ടന്റെ ആ മോർഭാഗം അത്ര ഇടം പൊട്ടിയിരിക്കുന്നു
ആ
ഉം യെസ് ചെറിയ അൾട്രാവയലറ്റ് രശ്മി എപ്പോഴാ അടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതടിക്കുന്ന സ സമയത്ത്ആണെങ്കി എവിടെയാണന്ന് വച്ചാ അവിടം പൊള്ളി പോകും
അതെ
ഉം അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് ആ സമയത്ത് പേടിയായിരുന്നു ഇപ്പം മഴയായപൊ അപ്പം പുറത്തോട്ട് ഒട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല വീട്ടില് തന്നെ ഇരിപ്പ് പയേക നമ്മള് ഈ വീട്ടില് ഈ മഴആയത് കൊണ്ട് എങ്ങും പോകാൻ പറ്റണില്ല അമ്പലത്തിൽ പോലും പോവാൻ പറ്റ്ന്നില്ല എനിക്കിപ്പ ഈ മഴ പിടിച്ചിട്ടൊന്നും നല്ല ഡ്രസ്സ് ഇട്ടൊണ്ട് പോനും പറ്റുകേല പിരിച് വരുമ്പം മുഴുവ കുളിച്ചിട്ടായിരിക്കും ഞാൻ വരണത്
അ ആ
പിന്നെ ഉണക് ക്കാനെ എവിടെ സ്ഥലം ഇല്ല ഒന്നാവാത്തെ കാര്യം
ആ ആഹ്
മോളല്ലൊന്നും ഇതിട്ടിട്ടില്ലാത്ത കൊണ്ടായി സൈഡിലൊക്കെയാ ഞാൻ ഇടുന്നത് ഒരു നമ്മളെ നല്ല ഡ്ര സ്ക്കെ കൊണ്ടോയിട്ട് കരിമ്പിനുവടിക്കും ഒരു വല്ലാത്ത സ് അതാ പ്രശ്നം
പുറത്തിപ്പ പോവാറില്ല ഹസ്ബൻഡ് നാ ട്ടിലില്ല മൂപ്പര് നാട്ടിലിണ്ടായ പിന്നെ ഫുള്ള് കറക്കാം പോയാ പിന്നെ ഫുള്ളകത്ത് വീടിനകത്തിരിക്കണം
ആഹ അത് ഭയങ്കര ബോറാ നമ്മുക്കല്ലേ അകത്തി നമ്മൾ ഈ വീട്ടിലിന്ന് ജോലി ചെയ്തി ചെയ്ത് മുരടിച്
അതെ അവര് വരുമ്പോ രസാണ് എവിടെ ആയാലും അ പൊറത്തു പോയി ഭക്ഷണം കഴിക്ക കങ്ങാൻ പോവാ നല്ല രസാണ് ഒരു പോയ ശേഷം പിന്നെ ആരൂല്ലല്ലോ
ഉം
ട്രിപ്പ് ഒക്കെ പോകും ഇപ്പോ വെക്കേഷനയുള്ള ടൈംമില്ല് ഏറ്റു പോയിരുന്നു
ആഹ്
ഊട്ടിലൊക്കെ പോയി പോയി പോണം
ആ എവിടെയാ ദൂര ആണോ പോയത്
ഏ
ഫാമിലി ട്രൂ ടൂർ പോയതെ ദൂരെയൊക്കെയാണോ പോന്നേ
എട്ടി പോയി പോന്നൊ
ആഹ് ആ ഓ
രാവിലെ പോയി ആ നല്ല തണുപ്പുണ്ട് രാവിലെ പോയി രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാണ് വീട്ടി തിരിച്ചെത്തുമ്പോ
ആ അവിടെ ഒരു ദിവസം
സ്റ്റെ ഇല്ല ഇല്ല സ്റ്റേ ചെയ്തില്ല ചെറിയ മ ക്കളൊക്കയപ്പോ സ്റ്റേ ചെയ്യാനോന്നും സ്കൂളിൽ പോണം ആ തണുപ്പ് നല്ല തണുപ്പ്
നല്ല
നല്ല സ്ഥലാണ് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ല- പ്ലേസ് ഉണ്ടാവ്ടെ-
ആഹ് ആ ഞാൻ പോയിട്ടില്ല ഇവിടൊന്നും നമ്മൾ അങ്ങനുള്ള സ്ഥലങ്ങളിലൊന്നും പോകാറേ ഇല്ല കുറവാണ് പോകുന്നത് അല്ല പിന്നെ നമുക്ക് കാറൊ ക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാൻ ആ അല്ല പിന്നെ റന്റിന് എടുത്ത് പോയി രക്ഷയില്ല നമ്മള് റെന്റ് കൊടുക്കാനേ കാണത്തുള്ളൂ
അതെ അതെ
ഉം
വണ്ടി ഓടിക്കുന്ന ആളാണോ സ്കൂൾ ണ്ടി ഓടിക്കും
ആ ആള് വണ്ടി ആൾക്ക് വണ്ടി ഉണ്ട് സ്കൂട്ടി ആന്നെന്നേ ഉള്ളു മറ്റേ വണ്ടി കാറ് അങ്ങനെ അതൊന്നുംല്ല
അതെ അതെ
എടുക്കണമെന്നും പറഞ്ഞഞ് ഇങ്ങനെ ഇരിക്കുന്നു പൈസ ഒത്തു വരണ്ടേ ഉം മക്ക് എവിടെയിലുമൊക്കെ ഒന്ന് സ്വന്തായിട്ട് വൈകുന്നേരം ഒന്നുമില്ല വൈകുന്നേരം അങ്ങനെ ഞാൻ ചായ മാത്രമേ പോയില്ലല്ലോ വൈന്നേരം ഒന്നും കഴിക്കില്ല ഞാനിപ്പ ഇച്ചിരി കുറച്ച് ഡയറ്റിങ്ങില അതുകൊണ്ടിപ്പെണ്ണ പലഹാരം ഒഴുവേ പൊതുവേന്ന് മാറ്റി വച്ചിരിക്ക
ആഹ് ആ ആഹ് ശരി
എനക്കങ്ങനെ വലിയ വണ്ണവും ഇല്ല എന്നാലും ഹസ്ബൻഡ് ചോദിക്ക ഈ വണ്ണമില്ലാതെ നീ എന്തിനീ ഡയറ്റ് ചെയ്യുന്നത് അത് വണ്ണത്തിന്റെത് തന്നെല്ലല്ലോ നമ്മളി ഇപ്പം നമുക്കിപ്പം ബി പി കൊളസ്ട്രോള് ഷുഗറ് ഒക്കെ എന്തെല്ലാം വരുന്നുണ്ട് അപ്പം നമ്മള് കുറച്ച് നിയന്ത്രിച് ഇങ്ങനെ പോവാണ് നമക്ക് കുഴപ്പില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്
അതെ അതെ ഹെൽത്ത് ഒക്കെയവാൻ നന്ന്
ആ ഡയ്റ്റിങ് ഡയറ്റിങ് ഒക്കെ ക്കാറുണ്ടോ
ഇല്ലല്ലല്ല ഡെയ്റ്റിങ്ങൊന്നുമല്ല രാത്രി ഫുഡ് കഴിക്കൂലേ എന്നി ത്തെ
യെങ്ങാനും ഓട്സായിരിക്കും കഴിക്കുന്നത് ഹസ്ബന്റ് ഓഡ്സ് ആയിരിക്കും കഴിക്കണത് വൈകിട്ട് അപ്പൊ പിന്നെ നമുക്ക് ഒരു നേരത്തെ ഫുഡ് വെച്ചാൽ മതി എനിക്ക് ഉച്ചക്കത്തേത് മാത്രമേ ഞാൻ ചോറ് അങ്ങനെ വെക്കാറുള്ളൂ അഥവാ വേണോന്ന് പറയനങ്ങിൽ മാ മാത്രം ഞാൻ വെയ്കീട്ടുള്ളത് എനിക്ക്
ഓ ഓ ഓ
ഈ കറിയൊക്കെ നങ്ങളി ഈ നോൺ വെജ് കഴിക്കാറില്ല വെജണ് കൂടുതല്
ആ ആ
അപ്പം അതിന്റെ ഒരു പ്രശ്നംണ്ട് അപ്പ നല്ല കറികളൊക്കെ ആണെങ്കിൽ വൈകട്ടി ചോറ് വേണന്ന് പറയും ഉച്ചക്ക് കഴിക്കുന്ന സമയം അപ്പ പറയയും ഇല്ല പിന്നെ ഓഡ്സ് തന്നെ മതി
ആ ആ
അതെ കഴിച്ചോളൂ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇത് വേണോ അത് വേണോന്നൊന്നും ഇല്ല
ആ ആആ
എന്നാ ശെരി ഞാൻ വിളിക്കാംട്ടോ